ഹ ആ ആ കേൾക്ക്ണ്ല്ലേ
ആ കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്
ആ എന്താ വിശേഷൊക്കെ ആ സുഖമായിട്ടു പോണു എന്താ ഫുഡ് കഴിച്ചാ
ആ കഴിച്
ഏ കെടന്നുറങ്ങലുണ്ടോ ഉച്ചക്ക് ആ ഏ ഏ അപ്പൊ പിന്നെ ഒന്നിനും പറ്റൂലല്ലോല്ലേ അപ്പൊഇങ്ങനെ ഫ്രീ ഒക്കെ കിട്ടോ അൻക്
ആ ഇന്ന് പിന്നെ കൊറച്ചു വർക് കുറവേന്നു
ആ ആഹ് ആ അങ്ങനെയൊക്കെ ആവുമ്പോ കൊഴപ്പല്ലല്ലേ ക്യാമറ ഒന്നുംല്ലല്ലോ സേറമാരക്കെ അല്ലെ ഇപ്പോ ഞാൻ പോയി കഴിഞ്ഞാല് എന്താ അവിടെ പണിയൊന്നല്ല ഫോണിലാ കളിച്ചിരി
പിന്നെ എന്റെ മെയിൻ പരിപാടി ടെലികോളിംങ്ങ് ആണ്
ആ ആ അപ്പൊ പിന്നെ കൊഴപ്പല്ലല്ലേ അങ്ങനെ കസ്റ്റമറെ വിളിച്ചോണ്ടിരിക്കായിരിക്കും
ഇവള് ഇവിടെ സെയിൽസ്ന്നും വരുന്നൊന്നല്ല ഇതിന് മാത്രം ഇവള് പക്ഷേ
എന്നിട്ട് എന്തോ ഉ ഉച്ചക്ക് എന്താ കഴിച്ചേ
ഉച്ചക്ക് ഇന്ന് ചോരും ഇറച്ചി കറിയായിരുന്നു
ആ ആ വീട്ടീന്ന് കൊണ്ടുവരല
ആ വീട്ടീന്ന് കൊണ്ട് വരലാ
ആ ആ ആ ആ തണുക്കൂല്ലേ ഉച്ചക്കൊക്കെ ആവുമ്പോ ഉച്ച ആകുമ്പോ
ആഹ് ചെിലപ്പോ കറി പുളിച്ചൊയിട്ടുണ്ടാവും അതേ അതെ ഞാന് മീൻ പൊരിച്ചത് കൂട്ടി അങ്ങനെയൊക്കെ ആയിട്ടക്കെ കഴിക്കും ഉം അതെ എന്തേലും മീനും ചിക്കന അങ്ങനെ എന്തേ ഉണ്ടരിന്നോണ്ട് കൊഴപ്പമില്ല അത് കൂട്ടി മുട്ട അത്
ആഹ് ആഹ് രാവിലെ എത്ര മണി എത്ര മണിക്ക് പോരും വീട്ട്
ഓ ഈ ഒമ്പത് മണിക്കാണ് ഇവിടെ ഇതാവുക അപ്പൊ ഞാൻ വീട്ട്ന്നൊരു എട്ടരയാവുമ്പ ഇങ്ങ് ഇറങ്ങണം ഉം അതെ
ബസ്സിനാ പോരുക
ആ ആഹ് ബസിന് ആഹ് ഇ ഇവിടുന്ന് ഇരുപത് മിനുട്
എന്ന
ആഹ് അത് വേണം
ആ ആ
വൈകുന്നേരം പിന്നെ അഞ്ചര മണി വരെള്ളേ
രാവിലെ ഭയങ്കര തിരക്കല്ലേ ബസിലൊക്കെ രാവിലക്കോ ഭയങ്കര തിരക്കല്ലേ ബസിലൊക്കെ ആ സ്കൂളിലെ ട്യൂഷന് പോണോടൊക്കെ ഞാൻ എന്നോ കൈ കഴിഞ്ഞാഴ്ച എന്തോര് ആ ത്തിന് വേണ്ടിയിട്ട രാവിലെ ബസ് പ്പോ എന്തോ ഒരു തിരക്ക ഡോറിന്റെ അടുത്താ നൽക്കണുന്നത് ആ എന്തൊരു തിരക്ക് ക്ക്‌ ഞാൻ വിചാരിച്ച ചെയ്തു ഒന്ന് ആ ഡോ ഒന്ന് ഹ് ഹ് ബ്രേക്ക് ചവ്ട്ടിയ തെറച്ച് പോകാൻ നിക്ക ണ്ട് ആൾക്കാർ അത്രയ്ക്ക് ആൾക്കാരാണ് ഡോറിന്റെ അടുത്ത്
ആഹ തന്നെയാണ് എപ്പോഴും അതിക നേരം കേയറുമ്പോ ഡോർ ടുത്തായിരിക്കും
ആഹ
എന്നന്നിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് ഇങ്ങനെ പക്ഷെ ഭയങ്കര എന്താ ഞാന എപ്പോഴും അത് ആലോചിക്കും ഇങ്ങനെ ബാക്കി പെണ്ണുങ്ങളൊക്കെ അങ്ങെ നമ്മളെ കൈ ഇങ്ങനെ മുറി ക്കെ പിടിക്കുക അപ്പൊ അതിലോറന്ന് നമ്മള് പുറത്തേ കാണല്ലോ അപ്പ ഇങ്ങെ മോളെ പിടിക്കി എന്നൊക്കെ പറഞ്ഞ അന്തെങ്കനും പിടിക്ക ആഹ അ പിന്നെ നിങ്ങനെ പിടടിക്ക് ഓരോരു ചിലര് പെണ്ണുങ്ങളൊക്കെ ഒരു കയ് ന്നേ പിടിക്കും എങ്ങനെ ആഗോഹിക്കു അ അവര് അവർ അവര ഒറ്റക്കാലേക്ക് നൽക്കുന്ന പക്ഷെ നമ്മള ശ്രദ്ധിക്കുന്നത് ഇപ്പൊ നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെ് സ്റ്റപ് ഴ എങ്ങനെങ്കിലും പിടിച്ച കയറിട്ട് വ സ്തല കയിക്കൊടുക്കൂ
എന്നിട്ട് ആ കമ്പീമ്മ ഇങ്ങനെ പിടിച്ച ഇങ്ങനെ അമർന്ന് പിടിച്ച ഇങ്ങനെ നി നിക്കാണ് ബാക്കിൽ നിന്നൊക്കെ ആൾക്കാര് താ തള്ളി നിക്കയാണല്ലോ ആ ഒരു കയിന്റെ കുറച്ച് ഇ തുടങ്ങി കൈയിന്റെ ഷോൾഡറൊ ക്ക് ങ്ങനെ വേദന ആവ് ണ് അങ്ങനെ പിടിച്ചങ്ങനെ നിന്നിട്ടേ കൊറേ അയിന് ഞമ്മളാ പിടുത്തം വിടുന്നില്ല നമ്മള് ബേക്ന്ന് തള്ളി കൊണ്ട് പോയാലും പിടിത്ത അവിടെ പിടിച്ച ച്ച് നിക്കല്ലേ അതാണ് അൽ
പിന്നെ ആലോയ്ക്കുമ്പം നമുക്ക് അയ്യോ ഇമ്മളാ ഒറ്റ കൈ വെച്ചിട്ട് അതൊന്ന് അപ്പൊ ആ ഒരു ഇതിലന്ന് ന്നേ ആരിക്കും ആ കമ്പി മുറുക്കങ്ങോട്ട് പി എന്ത് വന്നാലും കമ്പിയൂരി പോയാലും ക
അയിന്റെ ഇടക്കുണ്ട് ഇവരൊരു ക്യാഷും ചോയിച്ച് വരല് അതയിലും കാണുമ്പോ നമ്മളിങ്ങനെ പിന്നെ കുഴപ്പില്ല കണക്കാക്ക്യ പൈസക്ക് ഇങ്ങനെ ഏ
ആ അതാണ് ഇവര് ചിലപ്പോ ലാസ്റ്റ് നേരെ ബസ് സ്റ്റോപ്പ് ഇറങ്ങാനാവുമ്പൊണ്ടാവും ചോദിക്കുന്നത് അപ്പോകുംമ്പണ്ടാവും ബാ ക്കി ചേഞ്ച് ആ ബാക്കി ഇല്ലാന്നൊക്കെ പറഞ്ഞ് ഇവര് ബാക്കി തരാന്ന് പർ ഞ്ഞ്
ആഹ് പിറ്റേ ദിവസം തന്നെ ആ ബസില് ചോദിക്കാ ഞമ്മള് പിന്നെ ബസ്സിൽ കാണ്ണില്ലല്ലോ അങ്ങനായ പിന്നെ
ആ അതാണ് രാവിലെ രാവിലെ ഞാനിങ്ങനെ ഓരോ ബസ്സിലേ വൈകുന്നേരം പിന്നെ ഒരു സ്ഥിരം ബസാണ്
ആഹ് ആഹ് ആഹ് ആഹ് വൈകിട്ട് എപ്പഴാ അറങ്ങല്
അന്ന് ഞ എനിക്കവിടന്ന് അഞ്ചരക്ക് കഴിയും അഞ്ചരക്കഴിയും ആ വീട്ടിലെത്തുമ്പോ ആറര ഉം ആറരാവുമ്പോ വീട്ടിലെത്തും ഇപ്പ ബ്ലോ ക്കൊക്കെ
ആആ ആ
ഫുൾ ബ്ലോക്കായിട്ട് എങ്ങ ഉം ആ തൊഴഞ്ഞ് തൊഴഞ്ഞാവീട്ടിലെത്ത ഉം ചെല സമയത്ത് തലവേദ തനീഎടുക്കോ ഈ മ മഴയെ ത മൈഗ്രെന്റെ ചെറിയ പ്രശ്നണ്ട് അപ്പോ ഹ് ചെലനേരത്ത് ഭ - നേരെങ്ങനെയ കൂടെല്ലാം അടഞ്ഞിട്ട് തലവേന എടുത്തിട്ട് അന്നേരം എല്ലാം മെല്ലെ പൂവാ ബസ്സ്
ആ രാവിലെ ക്കെ നമ്മള് തലയൊക്കെ നനച്ചത് പോരുമ്പോഴൊക്കെ അങ്ങനെണ്ടാവും
ആ അതാണ് പസ്നം താണ് പണ്ട് സ്കൂള് പഠി പിന്നതേ പോൽതന്നെ അതെ ആ പ പണ്ട് പിന്നെ ക്കെ രണ് ഇത്വാൻ കെട്ടിട്ട്ക്കണ ഇമ്പാ ഹ് അത് വേണ്ട അത്രേ ഉള്ളൂ വ്യത്യാസസ് ഫുള്ള് അതന്നെ സ്കൂൾ ലൈഫ്
രാവിലെ പോക്കും അനെ വൈകിട്ട് വന്നാലും പിന്നീ തെന്നെലേ
തന്നെ പിന്നെ ഇത് മാത്രം വ്യത്യാസണ്ട് പോയിട്ട് പഠിക്കാനൊന്നും ഇല്ലല്ലോ അന്ന്ന്ന് മാത്രേ ഉള്ളൂ ബാക്കിയത് തന്നെ രാവിലെണി എവടെ അമ്മൂസേ സ്കൂളാകുമ്പോ ലീവ് ലെട്ടർ കൊടുക്കേന്ന് സുഖല്ല്യാന്ന്‌ ഇതിപ്പം ആറ് ഗ്രൗണ്ട് പൊറത്താക്കി ഇ തുകൊണ്ട് വരും വേണം സ്സ്‌ രാ രാവിലിരുന്ന് ഞാൻ വേവിക്കും അയ്യോ ന്ന്‌ വയ്യ ഇന്ന് ലീവെടു
ഹ് ഔ മഴയൊക്കെ ആവുമ്പൊഴാ ലേ ഏ രാവിലെയൊക്കെ പോരാനൊക്കെ ക്കെ ബുദ്ധിമുട്ടൊക്കെ ഏ ബസ് വീടിന്റെ അടുത്തു നിന്ന് തന്നെ കിട്ടും ബസ്
ഇല്ല കുറച്ച് നടക്കാനുണ്ട് ബസ്റ്റോപ്പിലേക്ക് ആ അതാണ് ഏറ്റവും കൂടുൽ ടൈം അവിടെയാ പോവാ നടക്കണ ടൈം മ് അതെ സ്റ്റോപ്പെന്ന് പെട്ടെന്ന് ബസ് കിട്ടും പക്ഷെ നടക്കാനുള്ളതാ
ആ മഴയത്തൊക്കെ നടന്നു പോകുന്നതും ബുദ്ധിമുട്ട്
ആ അതെ കൊടയെല്ലാം പിടിച്ചൊക്കെ പോണം
ആഹ് ഉ അതാണ് ബുദ്ധിമുട്ട് ആഹ് ഇന്നൊക്കെ പിന്നെ കുറച്ച് കൊറവുണ്ടല്ലേ മഴ ക്ക്
അ നേരത്തെ ഒരു നല്ലൊരു മഴ പെയ്ത് ഞൻ ആ ഞാനിവിടെ ജനലടച്ചു ജനല ഇങ്ങനെ വെള്ളമായിട്ട് എവിടെയൊക്കെ വെള്ള ആവുക മറ്റേ അത് അടച്ച് നല്ല കാറ്റും മഴയും ഒക്കൊയിരുന്നു കൊറച്ചു നേരം ഇപ്പ വെയിലായി
കാറ്റും ഇടിമിന്നലും അങ്ങനത്തൊക്കെയാണ്
ആ അതാണ് ആ അതെ അതെ അതെ അതെ എല്ലാം അധികയാൽ പേടിയ ചൂടധികാ ചൂടായാൽ അതിനെലും ഇപ്പൊ മഴ അധിക ആയപ്പം അത്
ഇടിമിന്നലൊക്കെ ഉണ്ടായാലാണേ ഭയങ്കര ആ ആഹ് ആഹ് ഉം എന്നിട്ട് വൈകുന്നേരംക്കെ എന്തെങ്കിലും അത അവിടുന്ന് കിട്ടോ സ്നാക്സോ ചായ അങ്ങനെ എന്തെങ്കിലും കിട്ടോ അവിടുന്ന്
ഇല്ലല്ല അങ്ങനെയാണെങ്കി പൊറത്തുന്ന് ചായ കുടിക്കാൻ പോവ
ആഹ് ആഹ്
ആ ആഹ് അടുത്ത തന്നെണ്ട് ഞാനെന്നും അങ്ങനല്ല ഞാൻ വീട്ടിൽ പോയിട്ടന്നെ ചാ കുടിക്കാറ്
ആഹ് ആഹ് ആ
അതെ അതും അതടുത്ത തന്നെ നമുക്ക് പെട്ടെന്ന് ദാഹിക്കെ എന്തായലും പൈസയും പോവല്ലോ അ അങ്ങനെ ദാഹിക്കുവാണെങ്കില് അങ്ങനെ ഞങ്ങള് പോവും
ആഹ്
ഉം അല്ലെങ്കിൽ വീട്ട വീല് എന്തായാലും മമ്മി വീട്ടില് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ അത് കുടിച് ഇവിടുന്ന് കുടിച്ചാലും അവിടന്ന് കുടിക്കണം അല്ലെങ്കിൽ കിട്ടും
അല്ല അവരുണ്ടാവുമ്പോ അതൊരു രസമാണ് അവര് ഉണ്ടാക്കി തരുമ്പോ നമ്മക്ക് അത് വെല
ഉം അത് ശരിയാ
ആ അവരൊന്ന് ആ എവിടെയെങ്കിലും പോവണ്ട അവരൊന്ന് പനിച്ചങ്ങ് വീട്ടിൽ കെടന്നാ പോരെ എന്നാൽ തന്നെ മനസിലാവൂലേ നമ്മക്ക്ല്ലേ എനിക്ക് ഏഹ് ഇപ്പ ഞാൻ ഹസ് വീട്ടിലാണ് അപ്പൊ ഞാൻ എന്റെ വീട്ട്ക്ക് വുമ്പോ ആ് എന്റെ വീട്ടക്കൊക്കെ പോകുമ്പോ ഉമ്ക്ക് എന്തെങ്കലും അസുഖോ അല്ലെങ്കിൽ ഉമമാക്ക് ഉമ്മായുടെടെ ഉമ്മ ഉണ്ട് ോ അപ്പൊ ഉമ്മ അങ്ങോട്ടൊക്കെ പോകും ഉമ്മ അങ്ങനെ ഞങ്ങളെ അങ്ങനെ പോകും പക്ഷെങ്ങനൊക്കെ പോകുമ്പോഴൊക്കെള്ള ഒരു ടെൻഷനൊക്കെന്ന നുമമ്മ കുറച്ച നോലം വീട്ടില ഇില്ലാ മതി ഞാൻ പറയണ്ടേ ചെയ്യും എന്തോ ഒരു ബുദ്ധിമുട്ടാണ്മ്മങ്ങൾ വീട്ടിലില്ല ഞ്ഞാലേ അറിഞ്ഞഞൻ
ആഹ അയരിയ
ആഹ ഉണ്ടായി അവരുണ്ടകുമ്പോ നമ്മക്ക് ആ ഒരു തെ പിന്നെ എന്റെ മോനെ നോ ഒൊന്നും വേണ്ട അമ്മ ഉണ്ടായ അമ്മ അങ്ങനെ നോക്കി ഓ നമ്മളിങ്ങ വെറുതെ എടെ എവിടെ എന്തേിലും ചെയ്യന്ന അല്ലാണ്ട് ആ
അത് ശീരിയയാട്ടോ എടെ
ഉ ആഹ ശരിയാണ്േ ഇല്ലാത്തപ്പോഴാണ് എനിക്ക് ഉ ഉപ്പ ഇല്ലാഞ്ഞിട്ട് എന്തോ ഒരു സങ്കടണെന്നോ ഉപ്പാന്റെ ഓരോ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഭയങ്കര സങ്കടാണ് വറെ ആ ഇപ്പൊ നമ്മളിപ്പോ എന്തേലും ആരെങ്കിലുംക്കെ കൂട ഉപ്പാനൊെ അങ്ങനെയൊക്കെ കാണുമ്പോഴും ഓരോ റീൽസ് ഒക്കെ കാണുമ്പോഴൊക്കെ സങ്കടങ്ങെ വരും ഉപ്പാന്റെ ഓരോ ഓർമ്മകൾ ഇങ്ങനെ കണ്ണിലിങ്ങനെ വരുമ്പോ ഏ ആഹ
ന്താവുമ്പോഴേക്കും
ആഹ ആഹ അതാ പറയണത് നഷ്ടപ്പെടുമ്പോഴ നമ്മുക്ക് അതിന്റെ വിലക പറുള്ളൂ ഉള്ളപ്പ അങ്ങനെ വിലാറില്ലേ ഉള്ള അപ്പൊ എന്നും വിളിക്കും ഉം നീ വാ വാറണണ്ട് അപ്പൊ അങ്ങനെ ആഹ് പിന്നെ സ്കൂൾ ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് പോവൂല പിന്നെ ഇതായപ്പ പിന്നെ ഭയങ്കര സങ്കടം ആയി പിന്നെപ്പൊ ആരും അങ്ങനെ വിളിക്കണംന്നില്ലല്ലോ എന്നുള്ള സങ്കടം വരലൊടുങ്ങി
ഓ അത് ശരിയാ
രാത്രി എന്താ കഴിക്കാറ്
രാത്രി ചോറ് തന്നെയാ ഏ ചോറും ഏ എന്തേലും കറി എന്തണോ വെക്കുന്നത് നമ്മ വീട്ടി
ആആഹ് ആ എന്നാ ശരിട്ടേ എന്നാല് ആഹ് എന്നാ ശരി
ആ ആ ആ